സുഖമായിട്ടിരിക്കുന്ന
ആഹ് സുഖമായിട്ടിരിക്കുന്നു നിങ്ങളോ
സുഖായിട്ടിരിക്കുന്നു പിന്നെ അവിടുത്തെ കാലാവസ്ഥയുണ്ട് മഴയൊക്കെ ഉണ്ടോ
ഇപ്പ മഴല്ല കൊറച്ചേരമുമ്പ്ണ്ടനും
ഉണ്ടായിരുന്നോ ആഹ് ഇവിടെ വെയില അന്നരത്തെ ഇട്ട് തുടങ്ങിയ വെയിലാ നല്ല വെയില്
ഏ ഇവിടെ ഇന്നലെ മഴ അങ്ങനെ ഇല്ലേനു ഇന്ന് ഉണ്ട് കരണ്ടു ഇല്ല
കറണ്ടും ഇല്ലല്ലേ ഇ മഴ പെയ്ത് കാറ്റൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ കറണ്ടു പോയാൽ പിന്നെ പാടാ വരാൻ ഉം പിന്നെ എന്തോണ്ട് വേറെ വിശേഷം അവിടൊക്കെ
നല്ല വിശേ
രാവിലത്തെ കഴി രാവിലത്തെ കഴിച്ചോ
ഏ അടി കഴിച്ചു കുളിച്ചു വന്നി ഇരിക്കാന
ആഹാ എന്തു ആയിരുന്നു രാവിലെ
ദോശയും ചിക്കൻ കറി
ഉം ഞങ്ങക്ക് ഇടിയപ്പം ഗ്രീൻ പീസ് കറി
ഉം
ഉച്ചക്കത്തെ എല്ലാ റെഡി ആയോ
ആഹ ഇവിടെമ്മ റെഡി ആക്കണ്ടേ
ഉണ്ട് മാരേജ് കഴിഞ്ഞാന്നോ
ഇല്ല ഞാൻ ഇപ്പൊ പ്ലസ്ടു പാസ്സായിരിക്ക
പ്ലസ്ടു ആഹ് ആഹ് ആഹ്
ഉം റിസൾട്ട് നയന്റീ ടു പെർസന്റേജ്
അണ്ടല്ലിയാ നെക്സ്റ്റ് എന്തുവാ
ഡിഗ്രിക്കു കൊടുത്തേക്കണു ബികോമിന്
ബികോമിന്
ഉം
എങ്കിലും ആയൊ റെഡി ആയോ
ഇല്ല ആയിട്ടില്ല ഇനിയൊരു അലോട്ട്മെന്റും കൂടിയുണ്ട് അയ്ന് വെയിറ്റ് ചെയ്തിക്കാ
ഉം ഞാന് എക്സറേ ടെക്നീഷ്യനായിട്ടെ വർക്ക് ചെയ്യുന്നതാ
ഏ
ഹലോ ആ ഇല്ല ഒരു വർഷായെടാ.
യെസ്.
ഉം ഒരുവർഷമായി ഇപ്പതിൻ. പോക്കൊക്കെയാ പിന്നെ രണ്ടു കുട്ടികളുണ്ട് എനിക്ക്.
ഉം ആ പഠിച്ച്യാ പഠിക്കാണോന്ന്.
ആ മോള് രണ്ടാം ക്ലാസ്സിലും മോന് അംഗനവാടിയിലും.
ഏ
ഹലോ ആ എല്ലാരുംപോയി മോളുംപോയി. പോയി.
ഉം
ഉം അവിടെ ആരൊക്കെയുണ്ട് പിന്നെ വീട്ടില്.
ഇവിടെ മൂന്ന് അനിയത്തിയാള് ഉമ്മ ഉപ്പ. എളാമ്മ എളാപ്പ ഒരു കൂട്ടുകുടുംബാണ്.
കൂട്ടുകുടുംബം. ഉം അനിയത്തിമാരൊക്കെ എത്രായാ പഠിക്കുന്നേ.
ഒരാളിപ്പം ടെൻത് പാസ്സായി ഇരിക്യാണ് ഒരാള് എയില്. നാലില്.
ഉം എങ്ങനൊണ്ട് ടെൻതുകാരിയുടെ റിസൾട്ടൊക്കെ
ഏ
എങ്ങനൊണ്ടായിരുന്നു പത്താം ക്ലാസുകാരിയുടെ റിസൾട്ടൊക്കേന്ന്.
ആ ഓൾക്ക് നാല് എ പ്ലസ്. . . ഇവിടെ ഇവിടിങ്ങനെ പോണു നിങ്ങള് ട്രിപ്പൊക്കെ പോയിരുന്നോ. .
ആ ട്രിപ്പ് എടാ ഞാൻ ഇപ്പം പോകുന്നില്ല വർക്ക് ചെയ്യുന്നോണ്ട് ഹസ്ബൻഡ് ഇവിടില്ല. ഇവിടെയില്ലാ ആ ആ അപ്പം കല്യാണം കഴിഞ്ഞ്. കൊറച്ച്നാളൂതി കൊറച്ചു നാള് പോയായിരുന്നു പിന്നെ കുഞ്ഞുങ്ങളൊക്കെയായി ട്ട് പിന്നെ പോവാൻ പറ്റിയില്ല. പിന്നെ വർക്കും കാര്യേം ഇല്ല ഇനി പോണം ഇനിയിപ്പോ മക്കളൊക്കെ ഒന്ന് വളർന്നല്ലോ അപ്പൊ. ഉം കോളേജി വെച്ചൊക്കെ പോയാരുന്നു. ഹസ്ബൻഡ് ബഹറിലാടാ പർച്ചേഴ്സ് ഓഫീസറായിട്ട്. വർക്ക് ബഹറില്.
ഉം.
ഉം.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
ഇപ്പം മക്കളൊക്കെ ഒരു വിധം ആയില്ലേ ഇനി ഇപ്പം പോണം എവിടെങ്കിലുമൊക്കെ.
ഹാ ഉച്ചക്കക്കുള്ള ഒക്കെ ആയാ? ഉച്ചക്കൊക്കെ ഉള്ളതൊക്കെ ആയാ. മ്.
റ്റായിരുന്നു നൈറ്റ് കഴിഞ്ഞ് എട്ടര ആയപ്പഴാ വന്നേ.
നൈറ്റ് ഡ്യൂട്ടിയാ.
ആഹ് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു.
ഓഹ്
ഒരാഴ്ച നൈറ്റായിനി.
ആഹ് അപ്പം ഇനി യെങ്ങനെ രാവിലെ ഒറങ്ങി.
രാവിലെ
ഒർങ്ങെ
രാവിലെ ഒ ആഹ്
ഇനി പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒർങ്ങും
ആഹ് ഇനിപ്പം ആന്ന് ഇനീ പണിയൊക്കെ കഴിഞ്ഞിനി ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടി ഇച്ചിരി നേര ഒന്ന് കെടക്കും. അപ്പഴ്ത്തേന് മോളൊക്കെ സ്കൂളീന്ന് വരും
ഉം നൈറ്റ് ഡ്യൂട്ടിയായാ പ്പം പർഞ്ഞ ഒർക്കല്ല്യ ല്ലേ ഉം ഏഹ്
ആഹ് പക്ഷെ അങ്ങന്നെങ്കിലും നമുക്ക് പി സി ജിക്കക്കെ ആൾക്കാരെ വിളിക്കും. പി സി ജി എട്ക്കും ഉം ആ അപ്പം പിന്നെ ആ ഒറക്കവും പോവും എടക്കെട ക്ക് ണീക്കുമ്പം പിന്നെ നമുക്കൊറങ്ങാൻ പറ്റത്തില്ല
ആഹ് ഒറക്കം ക് മുറു കൂല്യല്ലോ ഇങ്ങനെ വിളിച്ചോ വിളിച്ചോന്നുള്ള തില്
ഒന്ന് കിടക്കും ആരെങ്കിലും വരും വിളിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും
ആഹ്
പിന്നെ എക്സ്റേ എടുക്കാനും ഓരോരുത്തരൊക്കെ രാവിലെ വീണ് കഴിഞ്ഞാ പിന്നെ ഹോസ്പിറ്റലി കുഴപ്പ ഇല്ല വരത്തില്ല ഇരി ക്കും പക്ഷെ രാത്രിയാവുമ്പോഴത്തേന് അങ്ങ് വേദന കൂടും പിന്നെ ഹോസ്പിറ്റലിൽ വരും അത്ര അതും ഒക്കെ ഉണ്ട്
ആഹ് ഏതൊസ്പിറ്റൽലാ വർക്കെയ്യ്ണെ?
അടുത്താടാ. ഒരു പത്ത് മിനിറ്റ് ടുവീലർ ഉണ്ടടാ അപ്പ അതിനകത്തങ്ങ് പോവും. അതി അഞ്ചര തൊട്ടാ ഡ്യൂട്ടി
അഞ്ചര തൊട്ട് എട്ടരെ. അപ്പൊ എത്ര മണിക്കൂറാ?
പതിനാലും അങ്ങാട്ടുണ്ടന്ന് തോന്നുന്നു പതിമൂന്നൊ പതിനാലൊ
ഓഹ്
ഇൻ്റെ ഡ്യൂട്ടി ഹ് മ്മ് മ്മ്
എങ്ങനെയാ പ്പൊ ഡ്യൂട്ടി മന്തിൽ ഒരാഴ്ച അങ്ങനെയൊക്കെയാ
ആഹ് മന്തിലൊരാഴ്ച പിന്നെ ബാക്കിയുള്ള ദിവസം ഡേ ആയിരിക്കും ഡേ ആവുമ്പം നമുക്ക് രാവിലെ എട്ടര തൊട്ട് വൈകിട്ട് അഞ്ചര വരെ
ഓഹ്
ഉം പിന്നെ പത്തുമണി ഡ്യൂട്ടിയു ഉണ്ട്. രാ വിലെ. പത്ത് തൊട്ട് വയികിട്ടാറ് വരെ അങ്ങനെയും പോവാ
ഏഹ്
ഉം അങ്ങനെ അതിന്റെ ഒക്കെ പുറകിലാണ് ഉം ഉം പിന്നെ സ്കൂളീന്ന് സ് കൊ ടൂറൊക്കെ പോയായിര്ന്നോ?
ഏഹ് ഇവട്ന്ന് വിടലില്ലോലെ സ്കൂൾന്ന് ടൂറിനൊന്നും രണ്ടാള് ഏഏഏ ഇവിടെ ടൂഷന് വിടുല സ്കൂളിന് ട്രിപ്പിന് വിടുല എന്തോന്നാടാ ഉം കൊറച്ച ഇപ്പൊക്കെ പിന്നെ എന്നെ വീടു ഫ്രണ്ട്സാളെ ഇപ്പ ഫ്രണ്ട്സ ആളെ താത്താരൊക്കെ കറക്കെ കല്യാണം ഉണ്ടാവല്ലേ ആ അഏ അങ്ങനെ വീടുലെനി ഇ പക്ഷെ അപ്പ ഞാൻപ്പ പ്ലസ് ടു കഴിഞ്ഞപ്പോ പിന്നെ പിന്നെ വിടലുണ്ട് ഞങ്ങളോട് പറയൽ ഫ്രണ്ട്സാളെ കല്യാണം ഉണ്ടാവുമ്പോ പോയിക്കോണ്ടി താത്താരിം കാക്കാരിം ഒന്നും കല്യാണത്തിന് പോണ്ട അങ്ങനെ പറയും ആഹ്
ഉം
ട്ട് ഇപ്പൊ ഇപ്പൊ ഒരു ഒരു കുട്ടിന്റെ ഇതേപോലെ വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് എല്ലാ ഇണ്ടേ ഇങ്ങള് വിടലില്ലല്ലോ പ്പ ഇങ്ങനെ ആയില്ലേക്കെ പറഞ്ഞാണ്ട് ഇപ്പ വെറുതെത്രിക്കല്ലേ പറഞ് അങ്ങനെ പോയി ഫ്രണ്ട്സാളെ വീട്ടില് ഇപ്പൊ അത് കണ്ടപ്പോ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വിരുന്നു വുളിച്ചും എന്നിട്ട് രാവിലെ വൈന്നാരം വരും
ഞ് ഇപ്പോ കോളേജിലൊക്കെ പോകുമ്പോ ഇച്ചിരി ഫ്രീ കിട്ടുന്നെ
ആഹ് കിട്ടട്ടെ കോളേജില് അയിന് വെയിറ്റിങ് ആണ്.
കോളേജിലെ ലൈഫ് വേറൊന്നാ
പിന്നെ എന്തോണ്ട് അവിടെ എല്ലാരും സംസാരിക്കുന്നല്ലോ
ആ അമ്മായി ഇണ്ട് വടെ അമ്മായീം കുട്ട്യാളൊക്ക ഇപ്പൊ വന്നിന് അപ്പൊ അമ്മായിന്റെ മോളും അമ്മായീം കൂടി വർത്താനം പറയാ ഉം ജ്ന്തത്തമാ തന്റെ പോരായ്മ ആണ് മക്കളങ്ങനെ പോണത് ജ്ജ് റൂട്ട് ഇങ്ങട്ടതേക്കാരം അത് മ്മമ്മാക്ക് പറ്റൂല്ല
ഹലോ
ഹലോ
ആഹ് വിളിക്കുന്നതിനൊന്നും പ്രശനൊന്നൂല്ലല്ലേ
എന്തേ
അല്ലങ്ങിനെ
ഏ പ്രശ്നണ്ടക്കിപ്പോ വിളിച്ചോ
മ്മ് വേറെന്ത് എന്താ ഉച്ചക്ക് ഉണ്ടാക്ക്‌യേ
ഉച്ചക്ക് മീനാടാ ചൂര കിട്ടിയാര്ന്നു ചൂരാ ചൂരക്കറി പിന്നെ രസം, പിന്നെ തോരൻ,
ഉം ഏഹ് ആഹ്
മ്, -ഹ് -ഹ്
ഓരിക്കപ്പഴാ ക്ലാസ് തുടങ്ങാ
മോക്ക് ഒമ്പത് മണിയാവുമ്പം ബസ്സ് വരുവെടാ ഒമ്പതേ കാല് തൊട്ടാ ക്ലാസ്
ഏഹ്
ഉം.
നാല് മണി ആവുമ്പവരും.
നാല് മണിയാവുമ്പം വരും മൂന്നര വരെയ ക്ലാസ് പിന്നെ വണ്ടിയില് ഇരുന്ന് വരണ്ടായൊ അപ്പൊ നാല് മണിയാവും.
ഓഹ്
ഇപ്പം വരുമ്പോം മോന മൂന്ന് മണിയാ മൂന്നേ കാലൊക്കെ ആവുമ്പോ വരും അങ്ങനവാടി ന്ന് വാടിയില്ലന്ന്
ആഹ് അങ്കരവാടി പോയോപ്പോ
എന്തോ
അംഗനവാടി പോയാോ
ആ പത്തുമണിയായപ്പോ കൊണ്ട് വിട്ട്
എങ്ങനെ നള്ളോഴിച്ചൊക്കെ ചെയ്യോ?
എന്തോടാ
നോള ഒളിച്ചോ കരയോ?
കര ആ അല്ല അംഗനവാടി പോകുന്നതിന് കരച്ചിലൊന്നുമില്ല.
ഉം
പ്രശ്നൊന്നില്ല അംഗനാ വാടിയിൽ പോണതിന്. പേര് മ് ഹ് മ് ഹ് പിന്നെ വന്നിട്ട് ട്യൂഷനും വിടൂ ടാ അടുത്ത് അക്ഷരം പഠിക്കാനേ
ഏ അപ്പൊ തന്നെ
ചെറുക്കണമെങ്കിൽ അക്ഷരമെല്ലാം അറിഞ്ഞിരിക്കേണ്ടേ.
ആ എന്നാ ശരികേട്ടോ ശരി.